ഹലോ
ശേഷം
ശേഷം എന്താ സുഖമായിട്ടിരിക്കുന്നു അവിടെ എന്താ
ഓ സുഗായിട്ടിരിക്കണ്
ഉം ഉം രാവിലെ പിന്നെ എന്തുവാ
തായ കുടിയൊക്കെ കഴിഞ്ഞാ
ആഹ ചായ കുൂടിയൊക്കെ കഴിഞ്ഞു ഞങ്ങളൊരു യാത്രയില
ആഹ ആഹ അത് ശരി
ഉം അതുകൊണ്ട് പുറത്തുന്നാ കഴിച്ചതേ
ആഹ ആഹ ആഹ ആഹ ട്രിപ്പ് പോയതാ
ആ ഞങ്ങള് വാഗമൺ വരെ പോവാ
ആ
ഉം ഉം പിന്നെ
ഫാമിലി മൊത്തം ഇണ്ടക്കുംല്ലേ
ആഹ ഞാനും ചേട്ടനും കു മോനും
ആഹ ആ ആഹ് ആഹ
ഞങ്ങള് മൂന്നേരംണ്ട് നാളെ ഞങ്ങടെ വെഡിങ്ങാനിവേഴസറിയാ അപ്പം അതിന്റെ ഭാഗമായിട്ടൊരു യാത്ര ആഹ
അതൊക്കെ ഒരു സന്തോഷ ആണല്ലോല്ലേ ഹം
പിന്നെ
ഇനിയിപ്പോ എന്നാ എന്നാങ്ങട്ട വരുവാ നാളെ കഴിഞ്ഞിട്ടോ
ഇല്ല ഞങ്ങൾ നാ ഇന്നൊരുദിവസത്തെ സ്റ്റേക്ക് വേണ്ടി പോവാ നാളെ വൈകിട്ട് ഞങ്ങൾ എത്തും
ആഹ ശരി
ഞങ്ങളല്ലാതെ മൈസൂരൊക്കെ പോകാൻവേണ്ടി പ്ലാൻ ഇങ്ങനെ ചെയ്തയായിരുന്നു ഊ ട്ടി മൈസൂര് അവ് വിടെല്ലാം ബുക്കിംങ് ഒക്കെ ആയതായിരുന്നു ഒരുവിധം അപ്പൊ ഭയങ്കര തിരക്കന്ന് അവിടെ ഊട്ടിയിലൊക്കെ ഫ്ലവർ ഷോ നടക്കുവാണ് ഈ മെയ് മാസമേ
ആഹ്
ആ അപ്പൊ ഭയങ്കര തിരക്കന്ന് ഈ റീൽസിലൊക്കെ ഇങ്ങനെ കണ്ടായിരുന്നു
ആഹ് ഒഴിവുണ്ടാവുലല്ലേ
ആ അപ്പം അത് കണ്ട് കഴിഞ്ഞപ്പോ പിന്നെ ഞങ്ങള് അവിടുത്തെ ട്രെയിന് ഒക്കെ അല്ലാതെ ബുക്ക് ചെയ്തായിരുന്നു അവിടെ ഒരു ട്രെയിൻ ഉണ്ടല്ലോ
ആ ആ
ക്കെ പോവാൻ വേണ്ടീട്ട് അതൊക്കെ ബുക്ക് ചെയ്തെല്ലാം വച്ച് പക്ഷെ അതെക്ക ക് പിന്നെ അങ്ങ് ക്യാൻസൽ ചെയ്ത് പിന്നെ പൈസ റീഫണ്ട് കിട്ടി
ആഹ് ശെരി നിങ്ങ സ്‌ നിങ്ങൾ പോവലുണ്ടോ എടക്ക്
ഞങ്ങള് പോ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം പോയതാ
ആഹ് ആഹ് ആ
ഉം അങ്ങനെ പിന്നെ ഞാനും ഊ ഈ പ്രാവശ്യവും ആനിവേഴ്സറി ആയിട്ട് ഊട്ടി പോവാം എന്ന പ്ലാനിൽ ഇങ്ങനെ ഇരിക്കായിരുന്നു. പക്ഷെ ഈ തിരക്ക് കാരണം ന
ആഹ് അത്പ്പ വെ വെക്കേഷനല്ലേ അതൊണ്ട് ഇത് നല്ല തെരക്കുണ്ടാവും മ്ഹ്
ഇപ്പളും തെരക്കുണ്ട് പിന്ന അപ്പൊ വിചാരിച്ചു ഇതിപ്പോ സ്റ്റേക്കേഷൻ പോലെ നമ്മള് വേറെ വാഗമണ്ണിൽ തന്നായാലും നമ്മള് പുറത്തോട്ടൊന്നും എറങ്ങുന്നില്ല തിരക്കാ എല്ലടുത്തും. സ്റ്റേക്കേഷൻ പോലൊരു മം ബുക്ക് ചെയ്ത് ഒരു പ്രോപ്പർട്ടി ബുക്ക് ചെയ്ത് അങ്ങനെ പോവുവാ
ആഹ് ഇഫ് സ്കൂള് തൊറക്കാനായില്ലേ അപ്പൊ എല്ലാരും പോവും
ആ അതെ അതെ എ എല്ലായിടത്തും തെരക്കാണ് പൊതുവേ ഈ വെ വെക്കേഷൻ സമയം ആവുമ്പോ തെരകാണല്ലോ
ആഹ് അതന്നന്നെ
ഉം
രാവിലെ എറങ്ങിയായിരിക്കൂല്ലേ വീട്ടിന്ന്
രാവിലെ ഞങ്ങള് വെളുപ്പിന് എറങ്ങാന്ന് പറഞ്ഞോണ്ടിരിക്കുവർന്ന് പക്ഷേ ഈ മഴയുടെ കണ്ടീഷൻ കണ്ടൊണ്ട് മടിച്ചു മടിച്ചു നിന്ന്
ആഹ് മഴ ഉണ്ടാവും അങ്ങോട്ട്
ആഹ നല്ല മഴയായിരുന്നു രാവിലെ
ആ ഇവിടെ വായല്ല കേട്ടോ ഇവിടെ ഇന്നല ഇന്നലെ തീരെ പ ഇല്ല അന്ന് പിന്നെ രാത്രി എപ്പോ എന്തോ ചാറി പോയി തോന്നുന്നുണ്ട് മായ
ഓ വെയിലാണോ അവിടക്കാ
നല്ല ചൂടുണ് വെലുണ്
അയ്യോ ഇന്നലെ ഇവിടെ മഴ പെയ്തില്ല നല്ല എല്ല വെയിലായിരുന്നു അതിനുവേണ്ടി ഇന്നലെ രാത്രി അത്രരി തുടങ്ങിയ മഴയാ
ആഹ അത് ശരി ഇവിടെ മഴ പെയതിയില്ല മഴ ആകുമ്പോ തന്നെ പോവാനരു ബുദ്ധിുട്ടേ
അതെ അതെ പിന്നെ നമ്മൾീഈ പൊറത്തോട്ട എങ്ങും അവിടെ ചെന്നാലും നമ്മള എങ്ങും ഈ സ്ഥലമൊന്നും കാണാൻ ഉള്ള പ്ലൻ ഇല്ല ഞങ്ങള്ൾ പോയതാ ഓൾറെഡി വാഗംണ് നമ്മള് പോയതായിരുന്നു പിന്നെ ഇതിപ്പോ നമ്മുടെ ആ് അടുത്ത സ്ഥലം ആഗമണ്ണ ആണ് ദൂരോട്ടൊന്നും ഈ തിരക്ക് കാരണം ദൂരോട്ടൊന്നും പോതെ അടുത്തൊരു സ്റ്റിയൊക്കെേഷം നോക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവുക
ആ അവിടെ എന്താപ്പ പ്രത്യേകി എന്തും കാണാൻ പറ്റിയുണ്ട്
ഇവിടെ നമ്മടെ മൂന്നാറ് പോലെ മൂന്നാറ് പോയിട്ടുണ്ടോ
ഇല്ല ഇല്ല പോയില്ല
മൂന്നാറ് നമ്മുടെ തേയിലത്തോട്ടങ്ങളോ അങ്ങനെ പിന്നെ ഉണ്ടല്ലോ അതേപോലെ അതേപോലെ ഉള്ളൂ നമ്മള് അല്ലാതെ പ്രത്യേകിച്ച് ഇവിടെ കാണാൻ വേണ്ടിട്ട് അങ്ങനൊന്നും ഇല്ല
ആഹ
ആഹ് അങ്ങനെ
അ ഊട്ടി മൈസൂർ അടെൊക്കെ പോയിട്ടുള്ളു
ആണല്ലേ ഞങ്ങള് മൈസൂര് പോയിട്ടില്ല ഊട്ടിയില് ആ കുട്ടൽ കുറേ പ്രാവശ്യം പോയിട്ടുണ്ട്
ഞങ്ങള്ൾ രണ്ട പ്രാവശ്യ പോയത് മൈസൂര് ആ ൂമിലും പിന്നെ മറ്റ കോട്ട യിലൊക്കെ പോയി
പോയല്ലെ ആ് ഞങ്ങള് മൈസൂര് കൂർഗ കൂട്ടി അങ്ങനെ പോകാനുള്ള പ്ലാനിലായിരുന്നത്
ആഹ
അപ്പം പിന്നെ വല്ലം പോവാന്ന് വിചാരിച്ചു ഇവിടാ ഒന്നും പ പ്രത്യേകിച്ചൊന്നുമ ഇല്ല നമ്മള് ഈ ഈ തേയിലത്തോട്ടങ്ങൾ തേയിലത്തോട്ടം ട്ടങ്ങൾങ്ങനുള്ള ഹിൽ ഹിൽ സ്റ്റേഷൻ ഉണ്ടല്ലോ അന അതെ ഒള്ളു അല്ലത പ്രത്യേകിച്ചൊന്നും ഇല്ല പിന്നെ നമ്മൾ ഈ തേയിലത്തോട്ടത്തിന്റെ ഒക്കെടക്ക ആകുമ്പോ സ്റ്റേക്കേഷം പോലൊക്കെ അങ്ങനൊ ഒരു റൂം എടുത്തിരിക്കുവ
ആഹ അത രസല്ലേ
അങ്ങനെ വെച്ചിട്ട് പോന്നു
ആഹ തണുപ്പായിയിരിക്കുംല്ലേ അല്ലെ
ആഹ നല്ല തണുപ്പായിരിക്കും കോടയൊക്കെ ഇറങ്ങുന്ന സമയമാണല്ല ഈ മഴ പെയ്ത് കഴിയുമ്പോഴാണ് കോട
ആഹ ആഹ ആഹ
പോലെ ഇങ്ങനെ വരുന്നേ
ഉം മോഹൻക്ക് ചെ മോഹൻ ചേർത്തതാ
ആഹ മോൻ ഇപ്പൊ യു കെ ജിലാ
ആഹ ഒന്ന കൊഴപ്പ ലേക്കു
ഇല്ല ഇല്ല ഇല്ല ഇല്ല ഇല്ല ഇല്ല ല്ല അങ്ങനൊന്നും കുഴപ്പമില്ല
ആഹ
ഉം യാത്ര പോുന്നേ ഞങ്ങള് മിക്കവാറും പോവും അപ്പൊ പിന്നെ ആ പിന്നെ അങ്ങനെ പ്രശ്നം ഒന്നുമ ഇല്ല
ആഹ അല്ല അങ്ങനെ പോയി ചേല അവർക്ക് കൊഴപ്പ ഇണ്ടാവൂില്ല
പോയില്ല അ ചൂടാണോ ആക്ക തീരെ തഹിക്കാൻ പറ്റാത്ത ചൂട് ഇച്ചിരി പോലും സഹിക്കത്തില്ല അപ്പൊ വിളിയ ആഹ അല്ല തണുപ്പൊന്നും കൊഴപ്പ ഇില്ല
എക്കട വീട്ടില് അങ്ങനെ തണുപ്പൊക്കെ ആായില്ലേ ചൂട് പറഞ്ഞില്ലേ
ഇപ്പം ഈ മഴയുടെ ഇതായത കൊണ്ട് നമുക്ക് പിന്നെ തണുപ്പ് ഉണ്ട് അല്ലെങ്കിൽ ചൂടാ നമ്മള് കടലിന്റെ സൈഡാ വീടെ അപ്പം അതുകൊണ്ട് നല്ല ചൂടാ
ആഹ അങ്ങനെ ആകുമ്പ ഇത്ത ചൂട് കൂടാ ചെയ്യ്യ
ആഹ ഈ ഈ ചൂട് കൂടുതെ നമ്മള് ഈ കടലിന്റെ സൈഡ എന്ന് പറയുമ്പോഴത്തേക്കും ചില സമയങ്ങളിൽ ഈ വൈകിട്ടൊക്ക ആകുമ്പോ നല്ല കാറ്റാ അല്ലാതന്ന് പറയുമ്പോഴത്തേക്കും ഈ വെള്ളവും കടൽവെള്ളവും ഇങ്ങനെ ചൂട് കയറി തിളച്ചിളച്ചടക്കം അല്ലേ പിന്നെ അതിന്റെ തൊട്ടടുത്ത് തന്നെ റോഡാ അ റോഡിന്റെ ാർ ചെയ്തലോ അപ്പൊ അതെല്ലാം കൂടെ ഭയങ്കരവാ നമുക്ക് പറ്റത്തില്ല
അേ
ഉം പിന്നെ വൈകിട്ടൊക്കെ ആവുമ്പോ ഒരു സന്ധ്യ സമയം വൈകിട്ടൊക്കെ ആവുമ്പം നല്ല കാറ്റാ പോയിരിക്കാൻ
ആ അതെ എവിടന്നൊക്കെ എല്ലാരും പോണ അൺലോക്ക് ബീച്ചക്ക് കയഞ്ഞിട്ട് കല്ല വൈകുന്നേരം ആവ്പല്ലേ കാറ്റു
ഉം
കാണാൻ നല്ല രസം
ആഹ അതെ അതെ നമ്മുടെ അടുത്താ ബീച്ചൊക്കെ അപ്പൊ നല്ലതാ പക്ഷെ ഈ രവി അല്ലാതെ വെയിലാണെങ്കിൽ നമുക്ക് ഒരു രക്ഷയില്ല ഭയങ്കരം എന്നുവച്ചാ അതിന് മരങ്ങളൊന്നും ഇല്ലല്ലോ തണലിന് വേണ്ടിട്ട് വല്ലതായിട്ട് മരങ്ങളോ അങ്ങനെ നമ്മള് വീടുകളിൽ മാവ് അങ്ങനെ ഒെ ഉള്ളൂ ഇപ്പടെ ഈ പടിഞ്ഞാറൻ കടലിന്റെ സൈഡ ആകുമ്പോം അങ്ങനെ കൃഷി അങ്ങനെയായിട്ട് ബന്ധ ഇില്ലല്ലോ
ആഹ് അപ്പൊ നിക്ക് മന്റെ സമയത്ത് ബുദ്ധിമുട്ട്രില്ലേ എല്ലാം കറ
ഇല്ല ഇല്ല ഇല്ല മഴയുടെ സമയത്തൊന്നും വെള്ളം ചേരത്തില്ല അങ്ങനെ പ്രശ്ന നമുക്ക് കടലും കായ ല്ല ഉള്ളത കൊണ്ട് വെള്ളമക്കെ അങ് ഒഴുകി അപ്പോഴേ പോയി അങ്ങനെ കുഴപ്പല്ല ചൂടിന്റെ പ്രശ്നമാണ് നമുക്ക് ഈ വ കൃഷി ഈ കൃഷി റബ്ബർ അങ്ങനെെ ുള്ള കൃഷികളോ അങ്ങനങ്ങളോ ഒന്നും ഇല്ലല്ലോ
ആഹ അതന്നെ
ആ അങ്ങനെയൊക്കെള്ളടടുത്ത് അല്ലേ കൂടുതലും തണവ് കിട്ടുന്നത്
അതിനുള്ള സൗകര്യം കുറവാണലല്ലേ അവിടൊക്കെ
ആ ഇവിടെ സൗകര്യം ഇവിടെ കൂടുതൽ ഈ കടലില പണിക്ക എല്ലാരും പോകുന്നത് കൂടുതലു അല്ല എല്ലാരും കടലി പണിക്ക പോകുന്നത് അച്ഛമാർ എല്ലാരും കടലിലപ്പണിക്ക പോകുന്നത്
ആഹ് ആഹ്
പിന്നെ ഇപ്പ ഉള്ള ബാക്കി അല്ലാതൊക്കെ ഉള്ളര് ചേട്ടന്മാരൊക്കെ ഇപ്പം ആല്ലാതെ ഗവൺമെന്റ് ജോലിയും പൊറത്തോയി ഗൾഫിലു അങ്ങനെ ഒക്ക
ആ അപ്പ നിങ്ങള ചേട്ടനെന്താ
എന്റെ ചേട്ടന് പിന്നെ വർക്ക് ചെയ്യുവ ഇവിട അല്ലാതെ വർക്ക് ചെയ്യുവ ചേട്ടന്റെ അച്ഛനും എന്റെ അച്ഛനുമൊക്കെ കടലല്ല ബോട്ട് വള്ളമൊക്കെ ഉണ്ട്
ആഹ് ആഹ്
അപ്പൊ പിന്നെ കുഴപ്പമില്ല ചേട്ടൻ എന്റെ ചേട്ടൻ വർക്ക് ചെയ്യുവ അല്ലാത
ആഹ്
ഉം പിന്ന
ഇപ്പം പോയൽ വൈകുന്നേരക്ക ആവമായിരിക്കല്ലേ അവിടെ എ
ഇല്ലില്ല അതിപ്പോ നോക്കിട്ട് ഒരു മണിക്കൂർ
ഓ അവിടെ
അല്ല ഒരു മണിക്കൂറല്ല ഒരു മണിയാകുമ്പോ എത്തും
ആ ആ ആ
ഉം ഞങ്ങള് വെളുപ്പിന് ഒരു അഞ്ച മണിക്ക് ഇറങ്ങാനുള്ള രീതിക്ക് നിന്നായിരുന്നു. പക്ഷെ ഈ മഴ കണ്ട് നമുക്ക് വണ്ടി വെളിയിലോട്ട് ഇറക്കുന്നതിന് ഒരാള് വെളിയിൽ നിന്ന് പറയണം കാര്യം മതിലും നമ്മുടെ മതിലും അപ്പുറത്തെ വീട്ടിലെ മതിലും കൂടെ അടുത്തടുത്ത് നിക്കുവ അപ്പൊ ഒരാള് ആ വെളി നിന്ന് ആ അതാ അപ്പൊ അതുകൊണ്ട് ഈ മഴ കണ് എനിക്ക് വെളിയോട്ട്റങ്ങാൻ മടിച്ച് മടിച്ച് ഞാൻ നി ന്ന് ഫുള് വെള്ള ഒക്കെക് നിന്ന് വെള്ളം മഴപെയ്യുമ്പം നല്ല രീതിക്ക് വെള്ളനീ ക്കും പക്ഷെ ഒരു അരമണിക്കൂറിനുള്ളിൽ വെള്ളം എല്ലാം അങ്ങ് ഒഴുകി അങ്ങ് പോകും പക്ഷേ പെയ്യുന്ന സ ഇ സമയത്ത് നല്ല രീതിക്ക് നമ്മുടെ ഇന്റർലോക്കിലോട്ടെല്ലാം വെള്ളം കയറും
ആ നല്ല പെയ്യുന്ന നല്ല മഴയാവും ല്ലേ
ഭയങ്കര മഴയായിരുന്നു രാവിലെ മൊത്തം അവിടെ എല്ലാം വെള്ളം കേറി മുങ്ങി അതത്കൊണ്ട് മഴ ആണല്ലേ ഇപ്പ ഞങ്ങള്താ ഇങ്ങോട്ടിങ്ങനെ പോകുന്നനുസരിച്ച് ചെറിയൊരു വെയില വര് ന്ന്ണ്ട് പക്ഷെ എന്നാല് ഇവടെ നല്ല രീതിക്ക് മഴ പെയ്ത് വെള്ളം കെടപ്പുണ്ട്
ആ
വെയിൽ വരുന് ന്ന്ണ്ട് ഉം അങ്ങനെ
ഇ ട്രിപ്പു പോ മ്പോ വെയിലെന്നെ നല്ലത്
അതെ അതെ
മക്കളെയും കൊണ്ട് പൊറത്ത് ഇറങ്ങണേങ്കില് വണ്ടി തന്നെ ഇരിക്കുമ്പോ ഒരു ചടപ്പാണല്ലോ എട
ആ പിന്നെ നമ്മള് വെയ്ല് വന്നാലും പിന്നൊരു കാര്യ ഉണ്ട് നമ്മള്പ്പം ഇങ്ങനെയുള്ള ഹിട്സേഷ പോവാണെങ്കി വെയില് വന്ന് കഴിഞ്ഞാലേ നമക്ക് തീരയും നമുക്ക് ഒന്നും കാണാൻ പറ്റത്തില്ല. ഇറങ്ങാൻ പറ്റത്തില്ല.
ആ അതന്നെ ആ ആ ചൂട്
ചൂട് കേറി നേടി പിന്നെ നമ്മള് ഒരു മീഡിയം വെയിലും വെയിലും ചെറിയതാന്നൊക്കെ നിൽക്കുന്ന സമയാകുമ്പോ നമക്ക് ഈ കോടയൊക്കെ പോലെ ഹിൽ സ്റ്റേഷനിലൊക്കെ പോകുമ്പോ കോടയൊക്കെ ഉള്ളപ്പഴല്ലേ നമുക്ക് ഇറങ്ങ്ന്നേ കാണുന്നന്നേക്കെ ഒരു വൈബ്.
ആ വൈകൊള്ളൂ. ഇവിടെക്കെ എല്ലാരരും ഉണ്ട- കരവള മക്കളൊക്കെ പറയും മഞ് മഞ്ഞ് മുടി നിക്കളോടുത്ത പോണം പോണംന്ന് അറിയല്ലോ. എക്ക് അതാണ് ഇഷ്ടം.
ഉം ഞങ്ങളുടെ അവിടെ തിരുവനന്തപുരത്ത് അവിടെ ഒരു പൊന്മുടിയന്ന് പറഞ്ഞൊരു സ്ഥലംുണ്ട അറിയാവോ
പൊന്മുടി കേട്ടന ഞാന്, ആഹ ആഹ
നടില് എപ്പഴും ഈ പറഞ്ഞ പോലെ മഞ്ഞ എപ്പോഴും, കോട- പോലെ മൂടിക്കിടക്കൂ.
അ അത്തപ്പാടി അങ്ങനെ തോന്നണ്ടില്ലേ അട്ടപ്പാടി ഭാഗൊക്കെ.
ആ അ ഫാവൊക്കെ അങ്ങനെ ആയിരിക്കും
ആഹ ഫോണിൽിങ്ങനെ കാണാ, ആഹ ആഹ
ഉം വ ഇവിടെ പൊന്മുടിൽ എപ്പോഴും ഈ വെയിലാണെങ്കിൽ, എപ്പോഴും ഈ ഒരു കോട മൂടി മഞ്ഞിങ്ങനെ മൂടി കിടക്കുന്ന പോല കിടക്കുന്ന. ഇപ്പ ഈ മഴയുടെയും കൂടെ ആയത കൊൊണ്ട് എനിക്ക് ഇപ്പ വണ്ടി അങ്ങോട്ട് വീട ആ് മഴയതൊണ്ട് എനിക്കൊന്ന വണ്ടി അങ്ങോട്ട് വിടുന്നില്ലെന്ന് തോന്നുന്നു. കാര്യം ഫുള് ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയാ.
ആഹ അതന്നെ.
ഉം ഞങ്ങൊ ഒരു പ്രാവശ്യം പോയായിരുന്നു. വെച്ചാൽ നമ്മുടെ ഇവിടൊക്കെ നല്ല വെയിലുള്ള സമയത്ത് ഇ പോയത് പക്ഷെ അവിടെ ചെന്നപ്പോ വേറൊരു ക്ലൈമറ്റ്.
അത അങ്ങനെ ആവുമ്പോ ചൂടണ്ടാവില്ല തണുപ്പന്നെ ആായിരിക്കും ഉ അത നമ്മ വീട്ടിലൊക്കെ പോല അങ്ങല്ല അവിടുത്തെ വെയിലായാലും ചൂട് കുറവാണല്ലോ ഉണ്ടാവ നമ്മക്ക് അത് കൊണ്ടാലും പ്രശ്നം വരൂല്ല
ഉം ശരിടാ ഞാനൻ വിളിക്കാ എെങ്കി
ആ ക ആഹ